ഹലോ
ഹലോ എന്തൊക്കെണ്ട് വിശേഷ് ങ്ങള്?
ആ നല്ല വിശേഷം ആഹ്
എന്തല്ലാ ചോറൊക്ക ത് എന്താ നല്ല വിശേഷ് ഷം. ചോറൊക്ക തിന്ന് ഇവടെ കടക്കാണ്.
ആഹ് ആഹ് ചോറ് കഴിച്ചു. ട്ടൊ ആഹ് ആ ആ ആ പിള്ളേര് കെടന്നു ഇല്ല ഒരാൾ ഒറങ്ങി ഒരാൾ ഒറങ്ങീട്ടില്ല ആ എങ്ങനെ കുട്ടികളൊക്കെ ഒറങ്ങിയാ
ആഹ് കുട്ടികളൊക്കെ ഒറങ്ങി ധാ വല്ലാതെ കഴിഞ്ഞു ഇവടെ കെടക്കാണ്
ആണ ആ എന്തര് ആണാ
മൂ എന്താ കഴിക്കാൻ എന്തായിരുന്നു ആ സ്കൂളി പോണുണ്ട് അഞ്ചാം ക്ലാസിലും മൂന്നാം ക്ലസിലും അണ്
ആണ ആ ഇവിടെ ഒന്നില് ഒരാള് യു കെ ജില്ല് ഉം ഉം മഴേക്കെ ഇണ്ടോ
മഴ ഇന്ന് രാവിലെന്നും ഉണ്ടാവില്ല പിന്നെ ഒരു പത്ത്മണിക്ക് ശേഷം നല്ല ഇടീം മഴയും ഇണ്ടായിരുന്നു ഇവിടെ
ആണോ ആ ആ
നല്ല ഇടീം മഴയും പെരുമാഴേരുന്നു അത് കഴിഞ്ഞപുനു ഉച്ചഴ്ക്ക് രണ്ട് മണി ക്ക് ശേഷം മഴന്നും ഉണ്ടായില്ല പിന്നെ എടക്കും തലക്കും ഇങ്ങനെ ഒരു പാറ്റില ഉണ്ടായിരുന്നു
ആ ആ
അ വീട്ടിലിവിടെ ഉമ്മ ഉണ്ട് ഹുസ്ബന്റിന്റെ ഉമ്മണ്ട് ഹസ്ബൻഡ് നാട്ടിലില്ല
നാട്ടിലില്ല പൊറത്താണ് ഉം ഓക്കെ എന്നാപോയെ ആ വന്നതൊക്കെ
വന്നിട്ട് ഒന്നര വർഷം ആവാനായി ഉം നാ മൂ രണ്ടു മാസം കൊണ്ടൊക്കെ വരും
ആ രണ്ട് മൂന്ന് ഉം ഹസ്ബെൻഡിന്റെ ഉപ്പ ഉള്ളതല്ലേ പിന്നെ
ഉം ഹസ്ബന്റ് നാട്ടിലുണ്ടോ
ആ നാട്ടിലുണ്ട് ചേട്ടന് വർക്ക്ഷോപ്പാണ് വണ്ടിയുടെ ഒക്കെ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ആ വന്നു
കെടന്നി ട്ടുണ്ടാവില്ലേ
ആ കിടന്നിട്ടൊന്നു ഇല്ല ഞങ്ങള് വേ വൈകിയ കിടക്കുനേത് ക്കെയാ ആ ഇപ്പൊക്കെ തേരാ ഒക്കുള്ള സമയത്ത് മഴയ മഴയൊക്കെ ആവുമ്പോ വണ്ടി ക്കെ സ്റ്റാർട്ടിങ്ങിന്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉള്ള സമയണ ഇപ്പൊ അപ്പം മഴ സമയത്തായിരിക്കും കൂടുതല് വർക്ക് ക്കെ ഉണ്ടാവുന്നെ
ആദ്യം തണുത്തിട്ടേ എഞ്ചിനേളൊക്കെ തണുത്തിട്ട് അതേമായ്രി നമുക്ക് എന്താ പറയാ എന്തോ ബാറ്ററി എർങ്ങാ ആഹ് ഉം
ഈ സമയത്തൊക്കെ ആഹ് പിന്നെ
ഇത് വേറെ എന്താക്കും അവിടെഴ പെയ്താ വള്ളം കയറ് അങ്ങനത്തെ പ്രശ്നങ്ങ എന്തെലും ഉണ്ടോ?
ഇല്ല അങ്ങനെ വെള്ളൊന്നും കയറുന്നില്ല താഴത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അവിടെ ഒരു പത്ത് വീടുകളൊക്കെ ഉണ്ടതായിരിക്കും അവിടെ ഇങ്ങനെ വെള്ളക്ക മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടക്കും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മഴെ സമയത്ത്
ന്റെ അടുത്താണോ?
എന്താണ് പുഴ ഇല്ല പുഴൊ ഒന്നുമില്ലോ അവര് താഴ്ന്ന പ്രദേശം പോലത്തയാണ്
ആ ഇല്ല ഈർപ്പം നിക്കാലേ പുതില് ഒറവ പൊടിയല്ല ല്ലാഉല്ലേ
ആ ഹോരോ പാടത്തുമ അങ്ങനെ ഒക്കെയള്ള വെള്ള അടിക്കും ഇവിടെ തോടുണ്ട് ചെറിയ തോട് ഉണ്ട് പക്ഷെ ഞങൾ കുളി കിണേൊന്നല്ല ആ അതേവര് കുളിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നുന്നത ന്നണോ
കൈത്തോടക്കാരം
ആഹ് അവിടന്നൊക്കെ ഇങ്ങനെ വെള്ളൊക്കെ അങ്ങോട്ട് വരുന്നോന്ന് ഉം അവർക്ക് അങ്ങനെ ബുദ് ബുദ്ധിമുട്ട്ണ്ടാവാറ്ണ്ട് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിന്റെ അന്ന് എല്ലാവർക്കും എല്ലാ ടെത്തും വെള്ളം കേറിയില്ലോ സമയത്ത് കേറീട്‌ന്നു ഇവിടയൊക്കെ വെള്ളം ആഹ് ആഹ് അവിടെ കേറിരുന്നു താ
ഇല്ല ഇവട്ക്കങ്ങനെ ഇവടെഅട്ത്ത് പോയി പോയേം തോടാളൊന്ന്ല്ല കൊറച്ച് വിട്ടാ പിന്നെ ഇണ്ട് ഒരു കൈ തോടുണ്ട് കൈത്തോട്ട്ന്ന് അങ്ങനെ തോനെ ഒരുപാട് ലോങ്ങില് കയറി വരൂല്ലല്ലോ
ആഹ് ആഹ് നിങ്ങൾക്കൊന്നപ്പോ ഇന്നലെ ആഹ്അങ്ങത്തെ പ്രശ്നൊന്നും ഉണ്ടായില്ല വെള്ളം കേറിയ സമയത്ത് പ്രശ്നം ഉണ്ടായില്ലേയിരുന്നോ
ഇല്ല അങ്ങനെ ഒരു പ്രശ്നം ഇതേരെ ഇണ്ടായിട്ടില്ല ഉം ഇനി ഒന്നുല്ലാതിരിക്കട്ടെ ഉം ഇന്ന് മയണ്ടായിരുന്നോ അവി ബെൻ
ആഹ് മഴ രാവിലെ തന്നെ നല്ല മഴ പെയ്തു പിന്നെ മഴ അപ്പോ വെയിലൊക്കെ തെളിഞ്ഞിയിരുന്നു പിന്നെ എടക് ക്കൊന്ന് മഴ പെയ്തു ഭയങ്കര ശ ക്തായിട്ടുള്ള മഴയൊന്നല്ലായിര്ന്നു.
ഇങ്ങനെ പെയ്താ മതി മഴ അവ ശക്തമായി പെയ്താ പേടിയാണ്
ആഹ് പക്ഷേ ഇത് പക്ഷേ എവനെ ചൂട് കൊറയ്ണ് ല്ല അതേപോലത്തെ മഴേള്ളൂ
ആഹ് ചൂട് കൊറയ്ണില്ല ചു ചൂട് നല്ല ചൂടാണ് ഓഹ് രണ്ടൂസം മുന്നേ എന്തോരു വെയിലേനു. വേനൽക്കാലത്തെ മായ്ല്ള്ളെ വെയിലാര്ന്നു. ഈ സ് സാധാരണ നമ്മളൊക്കെ സ്കൂൾ പോയിനെ കാലത്ത് എന്തോര് മഴയാര്ന്നു
ആഹ് നല്ല മഴയായിര്ന്നു. ആഹ് ജൂണിൽ പക്ഷെ എന്നാലും ഇങ്ങനെ ഈ പ്രാവശ്യാണ് ഒട്ടും മഴയില്ലത് ജൂണില് കഴിഞ്ഞ പ്രാവശ്യന്ന് ഇതിനെക്കാലു കൂടുതല് മഴ ഉണ്ടാര്ന്നു. ആഹ് ഉണ്ടാര്ന്നു.
ഈ പ്രാവശ്യം അപ്പ ഞാൻ വിചാരിച്ച് നമ്മളൊക്കെ പോണ സമയത്ത് കൊടയൊക്കെ പിടിച്ച് സ്കൂളിലൊക്കെ എത്തുമ്പോ ആകെ നനഞ്ഞ്
പക്ഷെ അത് ജൂൺ ഒ ന്നാന്തി നമ്മള്ങ്ങനെ സ്കൂള് തൊറക്കാൻ വേണ്ടി നിക്കേയ്ക്കും മഴ പെയ്യാനേ അതേപോലെ മയേയ്രികും ആഹ് ഇതെടെക്കെന്ന് ഓർക്ക്ന്നെ ത് ഭയങ്കെരെ അവനുണ്ടായതല്ലോ
ആ വരാന്തേ കൂടെ ക്കെത്ര പ്രാവശ്യം വീഴും വള്ളത്ത്മ്മെ ചൗ
ആഹ് അതെ അതെ
അത് ഞാന്ന് ഞങ്ങള്ന്ന് വിചാര്ച്ച് ട്ടൊള്ളൂ കു ഇയാൾക്ക് ഇന്ന് എന്തേ നീ ഞങ്ങളവിടെടുത്താണ് സ്കു നടന്നപ്പോവാനുള്ള ദൂരേയുള്ളു ഓൾക്ക് ബാഗ് കവറ് ബാഗ് കവറും വേണം പിന്നെ റെയിൻകോട്ടും വേണം പൊറത്ത് കൊടയും വേണം നമ്മക്കാണെങ്കിൽ ഒരു വീട്ടീന്ന് രണ്ടാക്ക ഉമ്മാടെ ഒരു കൊടയണ്ട് ണ്ടാകൊളളു
ആ അതിനകത്തൊക്കെ കൂട്ടൊരുമ്മ കേറും നമ്മളപ രണ്ട് മാത്രം നല്ലായി ബാക്കി കുടയില്ലായില്ലെങ്കിൽ അവ
ആ അവരും കേറും എന്നിട്ട് എവിടെ എല്ലാരും രണ്ടാളും നനയും മൂന്നാളാണെ മൂന്നാളു നനിം
ആ എന്നാലും അതൊക്കെ ഇപ്പോർക്കുമ്പോ നല്ല ഇതാണ്
ആഹ് ഇപ്പത്തെ കുട്ടിയക്ക് ബാഗിന് ബാഗ നനയാതിരിക്കാൻ ബാഗ് കവറ് അതിന്റെ പുറത്ത് എന്ത് ചെയ്യണം നമ്മൾ നനയാൻ യൂണിഫോമൊക്കെ നനയാതിരിക്കാൻ വേണ്ടിങ്ങാണ്ട് റെയിൻകോട്ട് പിന്നെയാണ് ഒരു കുട പുടിച്ചിരുന്നത്
അതെ അതെ ആ അല്ല പിള്ളേർക്ക് ഇന്ന് സ്കൂൾ തൊർക്കുമ്പോൾ പുതിയത് എല്ലാം പുതിയത് ആ നമ്മളക്കെ പിന്നെ പഴയതൊക്കെ ഉപയോഗിക്കാരുന്നു
പുതു പുതിയത് എല്ലാരും പുതിയ വാങ്ങാനേ ഇനിപ്പോ ഏതില്ലാത്തോലും ഏത് ക്ക് എന്ത് ചെയ്യാണ് പുതിയതന്നെ വാങ്ങി കൊടക്കാണ്
നമ്മളാണെങ്കിലും കുട്ടികൾക്ക് മേടിക്ക ഇ ന ഇതാണല്ലോ അപ്പൊ അവ മേടിച്ച കൊടുക്കൂലോ നമുക്കൊരു സന്തോഷം അതൊക്ക ആ അതെ ഉ
ഞാൻ ബാഗൊക്കെ ഏതാണ് ഇടന്നല്ല രണ്ടു വർഷൊക്കെ കൊടുത്തേക്കും
ആ
ഉഹ
ഉം ഉം
ചെപ്പോ നല്ല വാങ്ങുമ്പോ നല്ല ബാഗ് വാങ്ങ അപ്പോ ഒരു കേടും വന്നിട്ടുണ്ടാവൂല്ല അങ്ങനെ വെറുതാണ് കളയാൻ ക്ക് തോന്നൂലാ.
ആഹ് ശരിയാണ് വ്യാഗിനൊര് കം പ്ലയ്ന്റും ഇല്ല. പക്ഷെ ഇന്നാലും ഇവർക്ക് ബുക്കുകൾ കൂടുതൽ ആവുമ്പോ പിന്നെ ആ ബാഗ് ഉപയോഗിക്കാനും പറ്റൂല്ല. അങ്ങനേ ഇപ്പവർക്കെന്താച്ചാ കെ ജി ടെ ന്ന് വെച്ചാ അത്രയും ബുക്കുകളൊന്നും ഉണ്ടാവൂല്ലല്ലോ. പിന്നെ ഒരു ഏഹ് യു കെ ജി, ഒന്നാം ക്ലാസിലേക്കൊക്കെ വരുമ്പം കുറച്ചും കൂടെ
ഉം ഞാന് ഇൻ ഇവിടെന്തിതയ്തീനി മോന് യൂ കെ ജി ന്ന് ഞാന് നല്ലൊരു ബാഗ് വാങ്ങിയിരുന്നു. എന്നിട്ട് പിന്നെ യു കെ ജി ന്നും കൊ ണ്ടോയി ഓനത് ഒന്നാം ക്ലാസ്സിന്നും കൊണ്ടയി. രണ്ടാം ക്ലാസ് ക്കും ഓന് അതന്നെ കൊണ്ടോയി. ഓൻ അതന്നെ മതിയർഞ്. നല്ല ബേ ഗാരണം. കേടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യൂല്ല ആ ഒര് ബേ ഇതിനൊരു കേട്ല്ല ന്നാലും ഇപ്രാവശ്യം പിന്നെ പുതിയത് വാങ്ങി ഇനി അ അതൊഴിവാക്കി ഇപ്പോളൊ ഒരു സിബിനോ ഒന്നും ഒരു കേടു വന്നി ട്ടില്ല ഒരു ആറന്നെ കേട് കീറെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒഴിവാക്കാൻ തോന്നീല്ല
ഇന്ന് യൂണിഫ് ഫോംന്നും ഞാൻ അങ്ങനെ മേടിച്ച ഒന്നുമില്ല ആഹ് അതന്നെ. ഇട്ടോതൊക്കെ പോയിരിക്കെ ബാഗ് പിന്നെ മേടിച്ചു ഇങ്ങനെ ഒന്ന നാസ്സ്ഥക്കാവുമ്പ
യൂണിഫോം പിന്നെ എന്ത്‌ചെയ്യും ഒക്ക ഓരോ എല്ലാ വർഷവും ഓര കൂട്ട ഓര കൂട്ടടിച്ചും അപ്പം എന്ത് ചെയ്യും കഴി ഞ്ഞ വർഷത്ത ഒരു കഴിഞ്ഞ വർഷത്തെ രണ്ട് കൂട്ട ഈ പ്രാവശത്തത്ത് ഒരു കൂട്ടം മൂന്ന് കൂട്ടാകും. അപ്പൊ വല്ലാതെ യൂണിഫോംന് കേടു വരൂല
കേടുവരില്ലത് ഉം ആദി ദ്യം നമുക്ക് അങ്ങനെയ ഒന്നും ഉണ്ടായില്ലല്ലോ ഇങ്ങനെ പ്പം മൂന്ന് ജോടിയൊക്കെ ഇല്ലേ
ആ പ്പം മൂന്ന് ജോടിയൊക്കെയാണ്
ഉം എങ്ങനെയാ സ്കൂള് സാമ്പാർ ക്യാപേജ് ഒക്കെ ഇണ്ടായിരുന്നു
പയർ ഉപ്പേരിയും പപ്പ ടം അച്ചാറ്
പപ്പ ആ മീനൊക്കെ എങ്ങനെയ മേടിക്കില്ലേ
മീൻ മേടിക്കുന്നുണ്ട് ഇപ്പൊ പെരുമ്പ വില ആയതുകൊണ്ടേ അപ്പൊ അ്മക്കല്ലാതെ പോക്കില്ല പിന്നെ മീന് ഞാനും ആ ഇമ്മീ ഞാനും ആണ് മീൻ കൂട്ടുന്ന ആള് അവിടെ കുട്ടിയക്കാരും മീൻ തിന്നൂല
ആണോ ഇവിടെ പൂട്ടികൾക്ക ഇഷ്ടമാണ് മീൻ ഭയങ്ക ഇഷ്ട ട്ടാണ് ആ മീനാണ് നന്നായിട്ട് ചൂടുള്ളൂ എന്നാൽ ചിക്കനെക്കാലും കൂടുതൽ കഴിക്കുന്നത് മീനാണ്
ഇവിടെ മീൻ തിന്നെയില്ല ഇവലാരും തിന്നൂല പിന്നെ എപ്ലേലൊക്കെ തിന്നും മ്ലാൻതല് പൊരിച്ചാല് പച്ചമാ ന്തൽ വാങ്ങി പൊരിച്ചാല്
ആണോ
ഉം അങ്ങനല്ല ല്ലാത്ത മീനോടൊന്നും ഒരു മീനും തിന്നൂല അപ്പൊ പിന്നെ എന്താ പറയാ നമ്മള് ഒ രുപാട് പൈസ കൊടുത്തു വാങ്ങുകയും ചെയ്യും പിന്നെ ഒരു മീൻ തിന്നുമില്ല
ആഹ് ആഹ്
അല്ലാതെ നോക്കില്ല
ചിക്കനൊക്കെ കഴിക്കോ
ആ ചിക്കൻ എന്താണ് പൊരിച്ചണം അല്ലെങ്കിൽ ആ എന്നാല് നല്ല ഗ്രേവിയോക്കെ ഗ്രേവി ആക്കിയാണ്ട് നമ്മള് വരട്ടിയെടുക്കണം
ആണോ
ചിക്കൻ കറി ഒക്കെ ആണെങ്കിൽഓല് കഴിക്കും അഴിക്കോൽക്കൊരു ചപ്പാത്തി പൊറാട്ട അല്ലങ്കിൽ എന്തെങ്കിലുമൊക്കെ ചായയും കടിയും അങ്ങനെ വേണം അല്ലാതെ ചോർക്ക് പാരൂല ചോറിന് ആ ചോറിന് ഈ മുട്ട മുട്ട അങ്ങനെ വല്ലാതെ ഇഷ്ടല്ല പച്ചക്കറിയും കഴിക്കൂല പപ്പടം എന്താ ഉരുളം കിഴങ്ങ് പൊരി പൊരിച്ചത്
ആണോ
അതക്കെ തന്നെ പിന്നെ മുട്ടയൊക്കെ പൊരിച്ച് പൊരിച്ചെടുക്കും പിന്നെ ചിക്കൻ എന്ത ചെയ്യും പൊരിച്ച് കൊടുക്കും ചിക്കനൊക്കെ കൂട്ടിയാണ് ചോറ് തിന്നത് കറി വെച്ചാല് ഓല് കൂട്ടൂല പൊരിച്ചതാ
അപ്പൊ സ്കൂളിലൊക്കെ എല്ലാം കൊണ്ടുപോവാൻ പറ്റുവോ എങ്ങനെയാ
ആ സ്കൂളിൽ എല്ലാം കൊണ്ടോവാൻ പറ്റും അങ്ങനത്തെ ഇങ്ങനെ വല്യ ആ നിബന്ധനകളൊന്നുല്ല പിന്നെ നമ്മൾ മാലിട്ണ കാലം വരോല്ലോ മാലടണ സമയം അപ്പ പറയും അങ്ങനെ ചിക്കനും മുട്ടയൊന്നും അങ്ങനെ നിങ്ങള് കൊടുത്തയാക്കര്ത് വിടണ്ടാറിം ഞങ്ങളനെ എന്തേലും മാലടണ സമയത്ത് കൊടുത്തയക്കൂല്ല
ആണോ ആ ഹ ഹ ഹ
ഒപ്പള്ളോരൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ എന്തൊക്കെപ്പോ വീട്ടിലാരെ മാലട്ടോരൊക്കെ ണ്ടാവും ഉം ഓല് ചെറ്യേ കുടട്ട്യേളല്ലേ അ അതവാ നമ്മള് പറയാൻ പറ്റൂല ചലപ്പോ ന്ന് പറഞ്ഞേയക്കൊക്കെ ചെയ്യും എല്ലാ കുടട്ട്യാളും ഒരേമാരിയായ് കൊളണന്നില്ലല്ലോ
ഇവിടെ അങ്ങനെ ഇവിടെ കൊണ്ടുപോകാൻ പാടില്ല
ആഹ് ഇവിടെ ആറ്റൊക്കെ പറഞ്ഞായിരുന്നു നല്ല നിബന്ധന ഞാൻ എൽ കെ ജിയില് ചേർത്തന്ന എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സിൽ നല്ല നിബന്ധനയാണ് ചക്കന് മീനൊന്നും കൊണ്ടരാൻാടില്ലന്ന് പിന്നെ രണ്ടാംക്സ്സില് ുമോും ഈ പ്രക്ഷംന്നും അങ്ങനെ കൂടുതല് പറയണ കേക്കാല
ഉ അങ്ങനെ
ഓക്കെ നശേ
ശരി